ആ കേൾക്കുന്നില്ലേ
ആ അതെ കേൾക്ക്ണ്ട് കേ ഞാന് ആദ്യ ന്നും
ഹാ ആഹ് ശരി ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
സുഖം ചായപരിപാടിയിലാണ്
അ ആ
ഉണ്ടാക്കി കഴിഞ്ഞു മ മഴ ഇപ്പൊ വര്
പിന്നെ രാവിലെ വ്ടൊക്കെ മുറ്റത്ത്ക്ക് എർങ്ങിട്ട് മഴ രാത്രി പെയ്തെന്റെ തൊക്കെ
ആ ആ ആ ഇവിടിണ്ട് ഞാന് ആ കവറ്കളൊക്കെ ങ്ങനെ മ്റ്റത്തോക്കേ ഒണക്കാട്ടീനി അതൊക്കെ നഞ്ണ്
ആ ഹാ അതേമാതിരിന്നെ
ഉം അതെട്ത്ത്ട്ട് ണെങ്കില് ഒണക്കണല്ലോ
ആ ആ ഈ വേസ്റ്റ് കൊണ്ടോണേല് കൊട്ക്കാനായ്രിക്കും ലേ
അപ്പൊ ഞാന് ഒരു മുറ്റത്ത് ഒരു വെയില് ഒരു വാ പ്പണ്ട് അവ്ടെ ട്ടെക്കലാണ് എടുക്കാ എടുക്കാന്ങ്ങനെ ഒണ്ങ്ങാൻ വേണ്ടീട്ട് ആ അതെ അതെ ആഹ് ഈ യെടാ അവ്ടെ ണ്ടയിടും ഒൺങ്ങിട്ട് ൻ ചാക്കിലാക്കു
ശരി അമ്മ ന്നെ വെയില ത്ത് ടണോന്ന്ല്ല ങ്ങനെ കയ്ക്യാണ്ട് തൂ കിട്ട അങ്ങനെ അങ്ങൻത്തെ സെയ്‌സ് ല ങ്ങനെ കുത്തനെ ങ്ങനെ തൂ ക്കെടാ പറ്റ്ണ അപ്പൊ തന്നെ വള്ളം വാർന്ന പോവല്ലോ
പിന്നെ ഞാ ആദ്യം ചെയ്യ്ണെ ണ്ടയ്ൻ കമ്പുത്തിച്ച് ങ്ങാണ്ട് അയ്മലെ
ആഹ് ആഹ് അങ്ങനെ വെക്കെ ആ അയ്ന് പറഞ്ഞു
ഉ പിന്നെ അത വീട്ടിലെ ജോലി പോണോല അരുണ്ടോ
ഇല്ലല്ലേ ആണ്ട് ഹസ്ബൻറ് ഉണ്ട്ന്ന് ലീ വണ അവിടെ സട
എന്ത് ജോലിയ നാടൻ ജോലികോ
ആഹ കൂലിപ്പണിയാണ് സാദാ പണി ഉം ആ തേപ്പ് പടവ് അങ്ങനത്തെ
ആഹ ആ പുൽപ്പണിയുമ്പോ നമ്മളെ അടുത്ത തന്നെ ഉണ്ടാവൂല്ലേ ഹസ്ബൻന്ഡറ് അണ്ട പിന്നെയണ അതുകൊണ്ട് ഇല്ല വിദേശത്ത ആയത കൊണ്ട് നമ്മക്ക് അങ്ങനത്തെ അടുത്തണ്ടാവില്ല ഇവിടെക്കക്കെ നാ നാട്ടിലുണ്ടാവകുമ്പോ മ്മടെെ കയ്യിയില് കാശ് നിർക്കൂലന്നല്ലേ കാശി കാണൂലല്ലോ
ആഹ ആത് കാണൂല കൂടിയാണ്ട് കാശ ഇണ്ടാവല
ആഹ ഡൈലി ഇങ്ങനെ പോയി കിട്ടുന്നതൊണ്ട്
ആ ശരിയണേ ഞാ ഉ ഒരു കൂടി കിട്ടാൻ എന്തോ ഒരു പ്രയാസം അറിയോ ഉ
ഉം
ചെർ ചെറിയ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് നട ന്നു പോവും പക്ഷെ വല്യ കാശിന്റെ ആവശ്യങ്ങളൊ നടക്കാനാ പിന്നെം പറഞ്ഞെയ്യും അത്
ട്ടാ നമ്മളെക്ക എങ്ങനെ എണ്ടായിലും മക്കളൊണ്ടെങ്കില് ചിലവായി പോവും ഒരുമിച്ച് കിട്ടുമ്പോ അതെങ്ങനെ എന്തേലു ആവിശ്യത്തിന് എടുത്തമതിയല്ലോ സേവിങ് എ
നമ്മള് സേവി ങ്ങ് എണ്ടാവും പിന്നെ കൂടുതലും കൂടണാവും അപ്പാ ആ കുറി കിട്ടുമ്പോം മാത്രമേ ഇണ്ടാവുള്ളൂ അല്ലാത്തപ്പം ഇനിയിപ്പോ നാല് ദിവസം നമുക്ക് പണിയില്ലെങ്കി കയ്യില് പൈസ തന്നെ എണ്ടാവൂല്ല അന്നന്നിങ്ങനെ നയിച്ച് ഇങ്ങനെ പോവുവല്ലേ
നാട്ടിലാ ഓരക്കിങ്ങനെ വീട് പണിക്കൊക്കെ വേണ്ടീട്ട് ഓരോ കുറി ഇങ്ങനെ വെക്കലാ മരിച്ചിട്ട് വീട് പണി തൊടങ്ങാ എന്നിട്ട് പിന്നാ അവിടെ ഏട്ടൻ വാർപ്പ് കെയ്ച്ച്ട്ടാല് വാർത്ത കഴിഞ്ഞാ പിന്നവടെ നിക്കു സ് റ്റോപ്പാവും പിന്നെ അടുത്ത കുറി കിട്ടണം വീണ്ടും പണി തൊടങ്ങണങ്കില് അല്ലാതെ നമ്മള കയ്യില് സേവിങ് ഉണ്ടാവൂലേയ്
ശരിയാണ് അതാ ഉം സേവിങ് ഉണ്ടാവൂല
പ്രവാസികളാവുമ്പോ ഓൽക്ക് എല്ലാം എൻജോയ്മെന്റ് ഒന്നും ഇല്ലല്ലോ
അതൊന്നൂല്ല്യ
ഓരോ അസുഖങ്ങളോ ഇനി ഇപ്പന്തേം അസുഖങ്ങളൊക്കെ ആയാലും ഓര് ഒറ്റക്കല്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇണ്ട്. പിന്നെ ഫാമിലീനെ കൊണ്ട് വാൻ കഴിയാണെങ്കി സുഖാ
ആ കൊണ്ടോവാൻ കഴിയണം അപ്പൊ നല്ല ചെലവും ആണ് ഓല് നല്ല വരുമാനം വാണം ഫാമിലിനെ കൊണ്ടോവാൻ കഴിയുമ്പോ അല്ലെങ്കി പിന്നെ ഓൽ ന്റെ കയ്യിലും ഒന്നും ഉണ്ടാവൂല്ല
നല്ല വരുമാനം വാണം രെ രണ്ടാക്കും കൂടി ജോലിണ്ടെങ്കില് സുഖാ
സാധനങ്ങൾക്കും ഒക്കെ ന
ആ ആ ഈ ദുബായിലൊക്കെയാ കൂടുതലും തോന്നണത് അവിടെ ജീ ദുബായിലെയോ യേലൊക്കെ ഇപ്പ സൗദി അറേബ്യയിലെ ക്കാണല്ലേ നമ്മളെ ഇവിട്ന്ന് കൂടുതൽ ആൾക്കാരും പോകല് ഇപ്പൊ എന്തായി ഇപ്പൊ പല രാജ്യങ്ങൾക്കും പോകും അപ്പൊ ആ ദുബായിലൊക്കെ ഞമക്ക് കിട്ടുന്ന ക്യാഷ് അവിടെത തന്നെ ജീവിക്കാനുള്ള വയസൽ ഉണ്ടാവുള്ള ന്നറി അവവിടെ എന്തെങ്കും ജീവിക്കുന്നട് പറിണാണ് ആ ഒരു ഐസ് ങ്ങനെ ആസ്വദിച്ച ഇങ്ങനെ പോവാ വേറെ ചൈംസ് ഒന്നും ഇണ്ടാവില്ല
ആ ഞങ്ങള ഇന്റെ ടിന്റെ തൊട്ട അൽവാസി ഓള് ലണ്ടനിലാണ് അപ്പൊ അവിടെക്ക് പോവാനും വരാനും തന്നെ വേണം ലക്ഷങ്ങളും അറിയല ഫാമിലി അടുത്ത ലണ്ടനിലാണ് അ ഓല് പറിം പോവാനന്നെ വാണം ലക്ഷ്യം ഒര് ലാസ്സം ക്കന്നറ
അവിടനും കുട്ടികളും കൂടി ഉണ്ടെങ്കിലും അവർക്ക് സ്കൂൾ ഫീസ് ഒക്കെ എല്ലോണം ണ്ടോ നോക്കട്ടെ അത്യാവശ്യം നല്ല ജോലി നോക്കിയ
അപ്പൊ ഒര് പറയണേക്കെങ്ങനെ ഈ ഭക്ഷണത്തിനൊക്കെ നല്ല റ്റ ണ ഉ
ഒരാള് മാത്രണങ്ക ജോലി പോയതാണെങ്കിൽ പറ്റും ഫാമിലിയും കൂടി കൊണ്ടുപോകുമ്പോ നമുക്ക് ആള അറില്ലേ
ആഹ അ അതാണ് ആളെ അപ്പൊ ഞമ്മക്ക് മറ്റേ നമ്മള ഒറ്റക്കുമ്പോ അവിടെ ഇതൊന്നും നമുക്ക് ഇതിനും പൊ ഒഴിവു ദി സങ്ങളില് നമ്മള് കറങ്ങാനും പോവല്ലോ അപ്പൊ ചെലവ് കൂടൂ
പിന്നെ മക്കളൊക്കെ ഇണ്ടാവുമ്പോ അപ്പൊ പ്രത്യേകം ചിലവ് കൂടാവു എന്നന്തൊക്കെയൊക്ക വാണ്ടി വരുഅല്ലോ
ആതാണ്
സ്കൂൾ ഫീസ ഒക്കെയാണ് നല്ലോണം കൂടണ്ട്. നമ്മളവിടെ നമ്മള് ഗവൺമെന്റ് ഒക്കെ വിട്ടാ സ്കൂൾ ഫീസിന്റെ കാര്യം അറിയേണ്ടല്ലോ
അതവാണ്ട ഗവൺമെന്റ് സ്കൂൾ ആയതു കൊണ്ട് ഉം ഇപ്പൊ നഴ്‌സറികൾക്കൊക്കെ മതി ഫീസ് ചെറിയ ക്ലാസ്സിന് പിന്നെ ഇപ്പൊ വണ്ടി പൈസ അങ്ങനെയൊക്കെ അതന്നെ ബുദ്ധിമു ട്ടാണെന്ന് കൂലിപ്പണിക്കാർക്ക് മാസംമാസം രണ്ട്മൂന്ന് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ വണ്ടി ലിയന്നെ ഒരു സംഖ്യ വരും
അതെ ന്ന ന്ന് ഇപ്പ മക്കളൊക്കെ ആ ഹാ ഇപ്പോ മക്കളൊക്കെ വണ്ടിക്
വണ്ടിക്കാ പോയെ അമ്മളൊക്കെ നടന്ന് പോയിന സ്ഥലത്ത്ക്ക് ഇപ്പോ നമ്മള പ്പ നമ്മള് നാട്ടില് പഠിച്ചിനോടുത്ത് തന്നെ നമ്മളപ്പോ അവിടെയല്ലല്ലോ നമ്മള് ശേ നമ്മ്ളാ ന്റെ മക്കളൊക്ക ഒരൊക്കെപ്പ നമ്മള് നട ന്ന് പോയിന് സ്കൂൾല് ഓലൊക്കെപ്പോ വണ്ടിക്ക പോണെ. ഞാൻ പറ അന്നൊക്കെ നടന്ന് പോയിന് ഇഷ്ട്ടായില്ലായ്ന്.
ആഹാ ഇപ്പെ ഇപ്പെല്ലാരും അങ്ങനെന്നായി ല്ലാരും പേടിയാണ് ചെറിയമ്മക് നമുക്കും പേടിയാണ് വണ്ടികാവുമ്പം വേഗം വീട്ടിക്കെത്തിക്കോളും.
ഉം
വണ്ടി ആവുമ്മത് ഓല് കൊണ്ടരല്ലോ എന്നൊരു വിശ്വാസം
സമാദാനപ്പെടുന്നാണ് ഗേ റ്റ് അവിടെറങ്ങി പിന്നെ അവിടുന്ന് കേറി ഇവിടെ ഇറങ്ങി ഒരു സമാധാനണല്ലോ.
ആ പിന്നെ പ്രവാസിയക്ക് പിന്നെ ഓലെ ജീവിതൊക്കെ നഷ്ടപ്പെടൂല്ലേ ഒറ്റക്കാണെങ്കില്.
അതാണ് ഞാനിങ്ങനെ ഞ നമ്മള്ങ്ങനെ ചിന്തിച്ചു പോവാ അങ്ങനെ പ്രവാസി ഭാര്യമാര് പോലെയൊക്കെയൊരാവസ്ഥ അവരിങ്ങനെ കാശ് ഉണ്ടാക്കണെ എങ്ങനാക്കണേ നമ്മള ജീവിതത്തിനൊര് നമ്മള നാട്ടിലും നമ്മള വെണ്ണുങ്ങളും കുട്ടിളും എടു ഭാര്യമാരെടുത്തും ഓ പ്പം അതൊരു ഹാപ്പിനെസ്സ് വേറെ ആണല്ലോ. ഇത് പണണ്ടാവും പശേ ജീവിതത്തിന്
ആ അവര് നല്ല കാലം മുഴുവ അവിടന്നാരിക്കും.
അവിടെകൈയ്യും ഉം
മ്പോവാണ് വാ ത്താവിന്റെ ജീവിതൊക്കെ പോവുവാണ്. നല്ല കാലങ്ങളോ? നല്ല നല് ല്ല ആരോഗ്യള്ള നല്ല കറികളും കഴിഞ്ഞുപോവും. എന്നിട്ട് പിന്നെ പോലെ ആരോഗ്യം ഇല്ലാത്ത സമയത്തല്ലേ വീൽച്ചയരുള്ളൂ
ണ്ട് അങ്ങനെയാണ് അതാണ് നമ്മുക്ക് ഇപ്പോ നമുക്ക് തോന്നുവ ഇങ്ങനെയാ പോലൊക്കെ അവിടെ നിക്കണേ ഇങ്ങനെ ഒറ്റക്കെ ഇങ്ങനെ ഭാര്യമാര് നിക്കണ കാണുമ്പളെ നമ്മൾക്ക് അങ്ങനത്തെ ഇവ സന്ദർഭം വരാെ അണ്ട്ണ്ട് വരുമ്പോ എല്ലാരും അതിനെക്കൊണ്ട് വര്ത്ത് ട്ട് ജീവിക്കും
ഉ പിള പോ അാണ്
ഇപ്പം പിന്നെ കൂടുതൽ ആൾക്കാരും ഇപ്പം കൊണ്ടപോവുന്നവരല്ലേ ഇപ്പൊ പുതിയ
ആഹ ആ അനിപ്പം പെൺകുട്ടികളെല്ലാം പറയണലോ
ആഹ കൊണ്ടുപോകണംന്ന് ഇപ്പൊ പോവാത്ത പോലെ ആരുല്ല ഉ ഉ അ പോവാത്ത പോലെ എണ്ണിയാ മതി അറിയാൻ ഇപ്പൊ ഇ ഹസ്ബൻഡറ്മാരെടുത്തേക്ക് പോവാ അത്തലൊക്കെ ഇപ്പൊ കുറവേ ഉണ്ടാവുള്ളൂ
ആ അതെ പോയി കണ്ടന്നെ പോരല്ലോ ആ കണ്ടന്നെ പോരാ ആ ഇനെ നമുക്ക് അങ്ങെയുള്ള സാഹചര്യം ള്ള പിന്നെ ജോലിയൊക്കെ കിട്ടണം
അ വേണല്ലേ ആ അതൊക്കെ കട്ടണം
ആ എന്നാ പിന്നെ ആ റൂമിന്റെ ചെലവും ങ്ങൾ നോക്കണ്ടല്ലോ ഫുഡ് ഐറ്റംസും ഒക്കെ നോക്കിയാൽ മതി വെക്കേഷൻ ഒക്കെ പോയാല് ആ സ്കൂളിന്റെ ത്നോ അല്ല
ഓല് ഓലക ഇപ്പൊ നമ്മള ഫാമിലി ആയിട്ട് പോകുമ്പോൾ പോലും നിക്കുന്ന റൂമ് മതിയാവൂല പോലും ചെങ്ങായിമാര് കൂടിയാണ്ട് അങ്ങനെയൊക്കെല്ല രണ്ട് ഒരു റൂമില് രണ്ട് മൂന്നും ആൾക്കാരല്ലേ ആരെ നിൽക്ക
അതെ ആ അപ്പോ അവ വേറെ സപറേറ്റ് റുമ് കണ്ടിരലേ ഇപ്പൊ ചിലത് കൂടുതലന്നാണ് ഫാമിലി വരുമ്പോ നല്ല നല്ല ഇപ്പൊ മെഡി മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ സുഖമായി അവർക്ക് അത്യാവശ്യം ശമ്പളം ഉണ്ടല്ലോ അവിടെ വിദേശത്ത് രാജ്യങ്ങളിൽ നമ്മള അവിടെ റെ ശമ്പളംണ്ടല്ലോ കൂടുതലും ആൾക്കാരും വിദേശ കാണ ഗുൾ നയ്സ് ഇങ്ങനൊക്കെ
ഉം ചില ചില ജോലികൾക്കൊക്കെ വിദേശത്ത് നല്ല നല്ല ലാഭം സംഭം ഉണ്ടന്ന് പറയണേക്കാം ഇപ്പം ഈ മാർക്കറ്റ ഒക്കെ ഉള്ളവർക്ക് നല്ല പൈസ ആണന്ന്ക്കെ പറയണേക്കാം വിദേശത്ത്
ഒന്ന് ഏത് ജോലിയാണെങ്കിൽ ആ സ്വന്തമായിട്ട് അ വേണോ ജോലിക്കാരെ നക്കുമ്പോ പിന്നെ അയിൻ്റഞ പൈസല്ലേ കിട്ടുള്ളൂ
ആഹ് ജോലിക്കാര അമ്മനേ കൂലിയല്ലേ കിട്ടും
ഉം സ്വന്തായിട്ട് എന്ത ഒരു കട ഉണ്ടായാണ്ട് രക്ഷപ്പെടല്ലെ സ്വന്തായിട്ട് ഇണ്ടെങ്കില് ആദ്യം കൊർച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കിച്ച് നാട്ടിക്ക് പോന്നാ മതി സ്ഥിര അവ്ടെങ്ങനെ നിക്കാതെ ഇന്നാ പിന്നെ രണ്ടൂട്ടർക്കും ലൈഫ് ഇണ്ടാവും
ലൈഫ് ഇണ്ടാവും അതെ അല്ലെങ്കി പിന്നെ കൊർച്ച് നമ്മളെ വീട് കാര്യങ്ങളൊക്കായി കഴിഞ്ഞിട്ട് അങ്ങനെ ഇണ്ടല്ലോ വീട ണ്ടാക്കാനാണല്ലോ അത്യാവശ്യം നല്ല ത് അപ്പൊ വീടൊക്കെ വീടൊ ണ്ടായി കയിഞ്ഞേനേശം നാട്ട് വന്ന് നിക്ക അങ്ങനെ ക്കെ വേണം
അങ്ങന അങ്ങനെ ഞമ്മക്കൊരു ആദ്യം തന്നെ നമ്മൾ അങ്ങനൊരു തീരുമാനം എട്ക്കണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ജോലിയും സെറ്റാക്കി അല്ലെ ഒരു കടടേ അങ്ങനൊക്കെ ആക്കി
ആഹ് പൈസ ഇണ്ടാക്കിയാണ്ട് ഇവടെന്നെ ബിസിനസ് തൊട്ങ്ങാ അത് തൊട്ങ്ങി ചെലോ ല് പിന്നങ്ങനെ നിക്കും പിന്നെ ഇബ്ടെ എന്തും ആവാത്ത പ്പം പിന്നിം അങ്ങോട്ട്ന്നെ പോകും ഉം ഇവല് ഞങ്ങ ഞാൻ പറഞ്ഞിലേ ഞങ്ങൾ ലണ്ടൻല്ണ്ട് ന്ന് ആ ആഹ് ആയിക്കോട്ടെ തന്നെ ഉം ശരി ഹ്‌ പതിനൊന്നു